ഹലോ
ആഹ് പർഞ്ഞോളൂ.
ആഹ് പർഞ്ഞോ പർഞ്ഞോ അവടെ ഇന്ന് എന്തുവാ ആഹ് അവടെ ബീഫ് ആയിര്ന്ന് ഇന്ന് വാങ്ങിച്ചത് അല്ലയോ.
ആഹ്, അതെ ബീഫായിരുന്നു
എന്താ ഫ്രൈ ചെയ്യോ അതോ കറിയാക്കോ.
ഫ്രൈ ചെയ്യാ കറി ആർക്കുവല്ലാതെ ഇഷ്ടവല്ല.
ഫ്രൈ ആക്കുമ്പൊ വെള്ളം പോണോക്കെ ആക്കോ അതോ അല്ലാതോ
വെള്ളല്ലാഅതായത് കായംമാതിരി രൂപത്തില്
അതപ്പ എങ്ങനെ ചെയ്യുന്നേ ഞങ്ങളിവിടെ ഫ്രൈ ചെയ്യാ റില്ല ഞങ്ങളിവിടെ എല്ലാം കൂട്തല് കറി ഒഴിച്ച് കൂട്ടത്തക്ക രീതിയിലാണ് എട്ക്ക്ന്നത്.
അമ്മളാ കറി വറ്റിച്ചെട്ക്കാ അത്രേ ഉള്ളൂ. കായം രൂപത്തിലാക്ക, അമ്മളെ ഉള്ളീം ത ക്കാളിം വലിയ ഉള്ളിം ചെറിയ ഉള്ളി ആഹ് വരട്ടിയെട്ക്ക
വരട്ടി എട്ത്തിട്ട് പിന്നെ അതിനെ നല്ലോണംക്കെ എളക്കി എളക്കി എളക്കി കൊടുക്കുല്ലിയോ
ആഹ് അതെ അതെ
ഓഹ് ഓഹ്
നമ്മള് അടുപ്പിലിട്ട്ന്നെ വേവിക്ക അടുപ്പിലിട്ട് തന്നെ വേവിക്ക
ആഹ് ഹാ
അടുപ്പിൽ വെച്ച്
രണ്ടു ദിവസത്തേക്കുളളത് ഒന്നിച്ചാക്കിയങ്ങ് എടുക്കുവോ അതോ
ഇല്ല ഒറ്റ ദിവസം അതേ
ആഹ് ആഹ് ഇവടെ ഇവടേം അയാക്ക് ഇഷ്ടവാ ഫ്രൈ ചെയ്തെട്ക്ക്ന്നത്. പക്ഷെ ഞങ്ങക്ക് ഇവിടെയൊക്കെ ഈ ബീഫ് അങ്ങനെ കൂടുതൽ വാങ്ങേലില്ല. ഇല്ല. ആഹ് എല്ലാരും കഴിക്ക്യോക്കെ ചെയ്യും. അതിനൊന്നും കൊഴപ്പമൊന്നുമില്ല.
ഇല്ലല്ലേ ആഹ് ആഹ്
തിരിഞ്ഞു കടിക്കാത്ത എന്തും കഴിച്ച് കൊള്ളു
ആണ്ല്ലേ അത്‌ അത് വിഷയല്ല.
ദാ ഇപ്പം തന്നെ നമ്മടെ ഇവിടെ വീടിൻ്റെ അട്ത്താണെങ്കി ഒരു പുതിയൊരു മീൻകട വന്നു. അതിന് അവിടാന്നെങ്കി പന്നിയെറച്ചി ഉണ്ട് ബീഫൊണ്ട് ചിക്കൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ എഴുതി വെച്ചേക്ക്ന്നെ കണ്ട്
ആഹ് ആഹ്
ജോവ് നല്ലെ ടേസ്റ്റ് നല്ലത് പന്നിയെറച്ചിയാ. പക്ഷെ അത് ഫ്രഷ് ആണോന്ന് ആർ ക്കറിയാം പന്നീടെ തന്നെ ആണോന്ന് ആർക്കറിയും. നമ്മള് കാണുന്നില്ലല്ലോ! നമ്മള് കാണുന്നില്ലല്ലോ
ആഹ് അതെ അതെ ഇഹ്
ആഹ് എന്നിട്ട് ഭയങ്കരെ ഭയങ്കരെ കച്ചോടവാന്ന് അവ്ടെ പറയുന്നകേട്ട്. ഞാൻ ഇത് വരെ പോയില്ല.
ആണ്ല്ലേ ഇങ്ങള് കഴിക്കൂല്ലേ പന്നിയിറച്ചി
ഇല്ല്യ ക്കയ് ഞാൻ എന്റെ കുഞ്ഞു പരുവത്തിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വീടിന്റെ അട് ത്ത് ഈ വെള്ളപ്പന്നിയെ അന്നിതു കൊണക്കെ ഇങ്ങനെ ഓരോരുത്തര് വളർത്തി ഈ എർച്ചിക്കായിട്ട് കൊടുക്കുവാര്ന്നു. അങ്ങനെങ്ങാണ്ട് എന്റെ കൊച്ചുപരുവത്തില് എങ്ങാണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ.
ഇത് ആണല്ലേ? അതിന്റെ വിലയൊക്കെ എങ്ങനെയ? നല്ല വില ഉണ്ടോ?
അന്ന്, അന്നത്തെ വില എനിക്ക് ഇപ്പോ ഓർമ്മയില്ല.
ആഹ്! അതെതെ!
നിപ്പയായി നമ്മടെ അല്ലാതെയായി റോഡിക്കുടെ നടക്കുന്ന പന്നിയെ കണ്ട കണ്ട് കണ്ട് അതിനോടുള്ളരു ഇൻട്രസ്റ്റേ മാറി.
മാറി
അയ്യോ എന്തുവാ ദിവസവും ഓരോന്നിനെ ഇപ്പം ഈ വയലുകാർക്ക്! വയലിലെ കൃഷി മൊത്തം നശിപ്പിക്കുവാങ്ങ്. വാഴ വാഴ നട്ട് വെച്ചാല് വാഴ മൊത്തം കുത്തിയെടുത്ത്! അതിന്റെ അടിൽത്തെ മാണം മൊത്തം തിന്നിട്ട് അതിന്റെ മണ്ട അവിടെ ഇട്ടേക്കുവാ.
അതാണ് ഇപ്പൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല.
കൃഷിയാണ്! ഇപ്പ ഇപ്പൊ ദാണ്ടിവിടുത്തെ ചേട്ടനാന്നെങ്കില് ഈ പിന്നെ സൗരോർജത്തിന്റെ വേലി!
ആഹ്!
വെച്ചു പിടിപ്പിച്ചേക്കുന്ന ഇപ്പം.
ആണല്ലേ?
ആഹ് അതാകുമ്പോ പകലത്തെ സൂര്യപ്രകാശം കൊണ്ട് അത് ചാർജ് ചെയ്തിട്ട് ചെയ്തിട്ട് വൈകിട്ട് ആക്മ്പോ അത് ഓണാക്കും
ഓണാക്കും ആഹ്
അപ്പൊ ഈ പന്നി വരുമ്പോ അതില ഷോക്ക് ഷോക്കടിച്ച് ചാവത്തില്ല സാധനം
ഇല്ലല്ലേ
ചാവില്ല ഈ സൗര മറ്റേ നമ്മുടെ ഇലക്ട്രിക്കിന്റെ ഇതാണെങ്കിൽ നമുക്ക് പിന്നെ കറണ്ട് ബില്ല് അതിന്റെ ഇതൊക്കെ ഭയങ്കര ഫൈൻ അല്ലേ വരുന്നത് ഇതാകുമ്പോ അവര് ചാവില്ല പക്ഷെ അങ്ങോട്ട് അടിക്കുമ്പോ അവർക്ക് വൈബ്രേഷൻ പോണൊക്കെ ആയി പോവും
അപ്പൊ അങ്ങോട്ട് അടക്കും
ആഹ് ആഹ് അവിടെ മാത്രം ഉണ്ട് ഇപ് പ്പം നട്ട് വെച്ചേക്കുന്ന സാധനങ്ങളല്ല അതേപടിരിക്കുന്നത് ബാക്കി ചേനയൊക്കെ ന ട്ട് വെച്ച് ചേന കിളിച്ച് ഇച്ചിരി മണ്ടക്കോട്ട് വന്നത് അത് പിഴുത് പറച്ച് വെച്ചു നമ്മളെ അല്ല വയലില്
വയലില് ആഹ്
ഓ നമ്മുടെ വീട്ടിൽ അങ്ങനൊന്നും നടാനുള്ള സ്ഥലംല്ല നമ്മൾ ഈ കൊച്ചു കൊച്ച് എന്തെങ്കിലുമൊക്കെ തക്കളി തൈ തയ്യോ ഇച്ചിരി ക്യാരക്ട ക്കത് കോളിഫ്ലവറിന്റെയോ കാബേജോ അതൊക്കെ ചട്ടിയിലൊക്കെയാണ് കൂടുതല നട്ട് വെക്കുന്നത് റോഡിന്റെ സൈഡില് ചീനി നട്ട് വെച്ച് കഴിഞ്ഞാൽ ചീനിയുടെ കമ്പം മൊത്തം രണ്ടുവസം കഴിയുമ്പൾളക്കിവെക്കും
ആഹ് ഹാ
അതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെയുള്ള ഒന്നും നടാൻ പോകത്തില്ല
ആണല്ലേ
ഉം ഭയങ്കര ശല്യമാ ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ എണ്ണംങ്ങണ്ട് ഈ ഭാഗത്തൊക്കെ ചത്ത് ചത്തന്നു പറയണകെട്ടു പന്നി
ആഹ് ഓ
ആരെങ്കിലും സഹി കെട്ടിട്ട് എന്തെങ്കലും ചെയ്യുന്ന വല്ലോ വിഷം വെല്ലാം വെക്കുന്ന ആയിരിക്കും വരുന്നത് കൂട്ടത്തോടെ അല്ലേ ഒന്നും രണ്ടു വട്ടംന്നും അല്ല
ആഹ്
ഒരു നാലഞ്ചെണ്ണം വലുതും ഒരു ഏഴ് എട്ട് പത്തെണ്ണം കാണും കൊച്ചുങ്ങള്
ഓഹോ ഒരുപാട് ഇണ്ട്ല്ലേ ഫാമിലി ആയിട്ടാ?
ഒരു ദിവസം ഞാൻ രാത്രി ജോലിം കഴിഞ്ഞി ഇങ്ങോട്ട് വന്നപ്പോ ഒരനക്കം കേട്ടോണ്ട് ഞാ പിന്നെ വണ്ടി അവിടെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്തപ്പം ഈ പിന്നെ ഇത് കൃഷിയൊന്നും ചെയ്യാതെ ഈ ഓരോത്തരുടെ വസ്തു വെറുതേ കാട് പിടിച്ച് കെടപ്പുണ്ട്
ഓഹ്
ഞാൻ നോക്കിയപ്പം ഒണ്ട് ആദ്യം മുട്ടനൊരെണ്ണം എറങ്ങിപ്പോയി ഞാൻ വിചാരിച്ചു അതേയൊള്ളു ഈ ഒറ്റയാൻ എടുത്ത് ചെന്ന് കഴിഞ്ഞാ നമ്മളെ ഉപദ്രവിക്കുന്നത് അപ്പൊ ഞാൻ വിചാരി അതുകൊണ്ട് ഞാൻ വണ്ടി ലൈറ്റും അങ്ങ് ഓഫ് ചെയ്ത് ഞാൻ അവിടെ തന്നെയങ്ങ് നിന്ന് എന്റെ പൊറകെ കുറച്ച് പേര് നടന്നും വരുന്നുണ്ടായിരുന്നു അപ്പ അവര് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടൊരു പന്നി നി നിക്കുന്നത് നമുക്ക് പിന്നെ പോവാം നിങ്ങള് അവിടെ നിക്ക്യെന്നും പറഞ്ഞുണ്ട് അതിന്റെ മുന്നിലോട്ട് വിടാതെ ഞങ്ങള് അവി അവിടെ നിന്നപ്പോ ഉണ്ട് ആദ്യ ഒരെണ്ണം പോന്നു അത് കഴിഞ്ഞപ്പോ തൊട്ട് ഇച്ചിരിടെ കഴിഞ്ഞപ്പോ അടുത്ത ഒരണ്ണോടെ പോന്നു വണ്ടി മുന്നോട്ട് എടുക്കാന്ന് പറുയുന്നു എന്നിട്ടുണ്ട് കിട രെ കെടരേന്ന് പറയില്ല നമ്മള് ഈ എൻ സി. സി. കെക്കെ മാർച്ച് വാസ്റ്റ് നടത്തുവല്ലോ?
ആഹ് ആഹ്
ആഹ് അതു കണക്ക് ഒന്നിന്റെ പൊറകെ ആ വരി പോലും തെറ്റത്തില്ലന്നുള്ളതാ ഒന്നിന്റെ പൊറകെ ഒന്ന് ഒന്ന് ഒന്ന് ഒന്നേന്നും പറഞ്ഞാ പോണത് നല്ല രസവാ കാണാന് പോകുന്നത്
ആഹ
ഉം അതൊരു ഭയങ്കര ശല്യവ അത്
ആഹ് ഇവിടെണ്ട് ഇവിടെ കൊറവാട്ടോ അതിനും മാത്രം ഒന്നുല്ല
ആ ഇവിടെ ഇഷ്ട്ടം പോലെയുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങക്ക് ഇവടെ മെമ്പറ് പറയുന്ന കേട്ടു മൂവായിരം രൂപയാന്ന് പറഞ്ഞു ഒരണ്ണത്തിനെ കൊണ്ടന്ന് കുഴിച്ചിട്ടപ്പം
ഓഹോ
ആരും ഇത് വയലി കെടക്കുന്ന ഒന്നും ആരും കുയിച്ചിടത്തില്ല
ഇല്ല ല്ലല്ലേ?
അപ്പം മെമ്പറിനെ വിളിച്ച് പറയും മെമ്പറിന് അത് ചെയ്യാതിരിക്കാനൊക്കത്തില്ലല്ലോ
ആഹ് ഇല്ല ഇല്ല
ആഹ് അപ്പൊ അവരിങ്ങനെ ആളെ തപ്പി ഇതിനെയെക്കെ കൂയിച്ചിടാൻ ആളെ വിളിച്ചഴിഞ്ഞാ ആളെയും കിട്ടത്തില്ല അതാ ഏറ്റവും വല്യ പാട്
അല്ല ഈ പന്നിനെ പിടിക്ക്ന്നോല് ഇണ്ടാവുലേ?
ഇപ്പൊ അങ്ങനെയില്ലടാ അതൊക്കെ ഈ പിന്നെ എന്തുവാ ഈ ഇന്നാൾക്ക് വയനാടോ ആ ഭാഗത്ത് എവിടെയോ എങ്ങാണ്ട് കൊറേ പന്നികളെ ഈ ഫോറസ്റ്റുകാര്
ആഹ്
അത് ആഹ് ഏരിയ കണ്ടെത്തി എങ്കിലല്ലെ നശിപ്പിക്കാനൊക്കൂ
അങ്ങനെയാല്ലേ?
ഉം ഇതിപ്പോ ഈ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പഴേ ഇതെല്ലാം കൂടെ എറങ്ങുന്നത്
ആഹ്
നമ്മക്കിവിടെ ആൾ താമസമുള്ള ഏരിയ അതുകൊണ്ട് ഒത്തിരി ഇരിട്ടിയ എറങ്ങത്തൊള്ളൂ
ആഹ് അഹ്ശരി
ആൾ താമസം ഇല്ലാത്ത ഏരിയെലക്കാന്നെ അവരവിടെ കെടന്നങ് കറങ്ങ പോയില്ലേ ആഹ് അതാപ്പാട് പിന്നെ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാ രാ ത്രിഴിൽ ഒരു പന്ത്രണ്ട് മണിവരൊക്കെ തന്നെ വയലിലാൾ കാണും
ആണിലേ ആഹ്
ഉം ടോർച്ചോക്കെ അടിച്ച് നിക്കും പിന്നെ എത്ര നേരോന്നും പറഞ്ഞാ നിക്കുന്നെ പ്പൊ കൊറയാവുമ്പോം പിന്നെ അവർക്കോറക്കം വരുമ്പം പിന്നെ അവരങ് പോവും
അവിടെ ഏർമാ ഷെഡൊക്കെ കെട്ടിയാണ്ട് താമസിക്കൂലേ
കെട്ടികഴിഞ്ഞാലുള്ള കുഴപ്പം ഇതങ്ങാണം വന്ന് കുത്തിട്ടിട്ട് പോയി കഴിഞ്ഞാ ആരറിയാൻ
ആഹ് ശെരിയാണ്
അതുകൊണ്ട് ഷെഡടിക്കത്തില്ല കൊറെ പേരുണ്ട് ഇവിടുന്ന് കൊറേ പേരുണ്ട് അവരൊക്കെ രാത്രിയിലൊക്കെങ്ങനെ വയൽ ന്റവിടെക്കെ ചുറ്റി പറ്റിയൊക്കെ നിക്കും ഒരു സമയം വരെ കാണുആള്
ആഹ്
അത് കഴിഞ്ഞിട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ
അതിന് ശേഷാവൂലെ പന്നികളെറങ്ങ
ആഹ് അതിന് ശേഷവർക്കും അറിയാം കൊള്ള അവരിപ്പം മനുഷ്യന്റെ ജീവജീവിതങ്ങളൊക്കെ അവര് പഠിച്ച് വെച്ചിരിക്ക
നമ്മളാട്ടും കൂടുതൽ അവർക്ക അറിയേ
അറിയറിയാ നന്നായിട്ടറിയാം അത് കനാലുണ്ട് കനാലിലിപ്പം വെള്ളം നിന്ന് കഴിഞ്ഞയ്ഞ്ഞാ ഇനി എല്ലാം കൂടെ കൂട്ടത്തോടിങ്ങിവരും
ആണോ ഇപ്പൊ മഴ ആവുമ്പോള് വെള്ളം ഉണ്ടാവൂലേ
വെള്ളം നമുക്ക് പ്രശ്നോന്നുല്ല വെള്ളത്തിന്
ആഹ്
കനാല്ന്റെ സൈഡല്ല നമ്മള് ഇച്ചിരി ഉള്ളിലോട്ട പക്ഷെ എങ്കിലും വല്യ കൊഴപ്പവില്ല വെള്ളത്തിന്റെ
ആഹ് ആഹ് ആഹ് ശരി
ഉം പിന്നെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടിൽ
ഇല്ല അതൊന്നല്ല മുറ്റും കുറവാണ് ഞങ്ങൾക്ക്
മുറ്റം കുറവാ
ആഹ്
ഉം ഉം കൃഷിയോ
കൃഷിയൂല്ല
ഇല്ല എല്ലാം പറത്തുനിന്ന് വാങ്ങിക്കുവ
ഒക്കെ പുറത്തുന്ന് വാങ്ങിക്ക
ഉം പ്ലാവ്ക്കെ ഉണ്ടോ
അതുംല്ല പിന്നെ വീടിന്റെ അടുത്ത്ള്ള ഓ ലൊക്കെ തരും ചക്കൊക്കെ ആഹ് ചക്കയും മാങ്ങയും ഒക്കെ തരും
ആഹ ഞങ്ങക്ക് പ്ലാവ ഒക്കെ ഉണ്ട് പ്ലാവ് മാവില്ല മാവ് ഉണ്ടായിന്ന് ഇത്രയും കാലം പൂക്കാതിരിരുന്ന അവസാന സഹി കെട്ടപ്പോ അതിനങ് വെട്ടിക്കളഞ്ഞു
അതെ അതെ
അപ്പം വീടിന്റെ ഫ്രണ്ടിലോട്ട് ഇച്ചിരി ഇറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്നേരം വന്നപ്പോ അതിന് പിന്നങ്ങ് വെട്ടിക്കളയും
ആണോ ഏ
ആഹ് മുത്ത്ശിയായിട്ട് നിത്തുന്ന എന്തിന ഒത്തിരി യും കാലം നോക്കിരന്ന് ഓരെണെങ്കിലും ഉണ്ടാവൊന്ന് പിന്നെ ഓരോരുത്തര് ഓരോരോ മാർഗങ്ങൾ പറഞ്ഞന്ന് അതൊക്കെ ചെയ്ത് നോക്കി എന്നിട്ടും കായ്ക്കുന്നില്ല പിന്നെ ആണന്നും പറഞ്ഞോണ്ട് പിന്നെ അതിനെങ് വെട്ടിക്കളഞ്
ആണല്ലേ ആ അങ്ങക്ക് പിന്നെ വിഷയല്ലല്ലോ ഒന്നെങ്കിൽഒന്ന് ഉണ്ടാവല്ലോ
ആ അത് പൂക്കുന്ന ടൈപ്പ് അല്ലെന്ന് തോനുന്നു
ഏ
പൂത്താലല്ലേ അത് കാായ്ചെങ്കിലല്ലേ അറിയത്തുള്ളൂ ഇത് എന്ത് തരം മാവാണെന്നുള്ളത്
ഓ ഓ അതന്നെ അറിയുള്ളൂ
ആഹ് മാവ് പിന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരിടുത്ത് ഒരു ആ അവടെ അവിടെ ആരും ഇ ല്ല അവരെല്ലാം അങ്ങ് പൊറത്താ അവിടെ നാട്ടുമാവ് അത് ഒര് ആ കുഞ്ഞുമാങ്ങ ല്ലെ ഉറുഞ്ചിത്തിന്നുന്ന പിന്നെ മാമ്പഴ പുളിശേരിവെക്കുന്ന മാങ്ങ അത് ഞങ്ങളെ നാട്ടുകാർക്ക് മൊത്തം ഒള്ളതാമാവ് രാവിലെ നാലുമണി അഞ്ച് മണി തൊട്ട് മാവിന്റെ മൂട്ടിലാളാ ഓരോ ഓരോ കാറ്റടിക്കുമ്പോഴും ഓരോരുത്തര് ഓടിച്ചെല്ലും ചിലപ്പോ ഞങ്ങൾ എല്ലാടും ഒന്നിച്ച യിരിക്കും ചെല്ലുന്നത് കിട്ടുന്നത് പെറക്കി കൊണ്ട് പോരും
ആഹ്
കിട്ടും കൈ പക്ഷെ ഒരു കാര്യേഒള്ളൂ ഇന്ന് ഈ വർഷം പിടിച്ചാ അടുത്ത വർഷം പിടിക്കത്തില്ല
ഇല്ലല്ലേ ആ
ആ ഹ് ഒന്നിട വട്ട വെട്ട വർഷങ്ങളെ പിടിക്കത്തൊള്ള് അവർ ഇന്നാൾക്ക് മാവ് മുറിച്ച് കളയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാരും തൊടങ്ങുമ്പം പറയുന്നേ എല്ലാർക്കും കിട്ടുന്ന മാങ്ങയാ അതെന്തൊരു ടേസ് റ്റാന്നറിയോ തിന്നാന്
അതില്ലേ
നാട്ടുമാങ്ങയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാ ഞങ്ങൾക്ക് എല്ല എല്ലാരും പോവും എല്ലാരും പോയി പറക്കിക്കൊണ്ട് പോരും
ഏ
ആരും അത് ക്ഷാമം ഒന്നും കാണില്ല ഒരാൾ അവിടെ നിക്കക്കുന്നു അല്ലെങ്കിൽ ഇനി എനിക്ക് പോകൻ പറ്റോന്നുള്ള ചിന്തയൊന്നുമില്ല ഒരാള് നിന്നാലടു ത്താള് പോകുമ്പോ അവർക്കും നാലെണ്ണം കിട്ടും മറ്റവർക്കും നാലെണ്ണം കിട്ടും
ഓ അതെ
അന്നേരം ആഹ് അതിന്റെ ചുറ്റുവൊള്ള കാടും പടലും മൊത്തം പോവുകയും ചെയ്യും കാരണം എല്ലാരും ചവിട്ടിത്തേച്ച്
ആഹ് എന്നാ ശരിട്ടാ
ശരി ഓക്കെ